ഹലോ കേക്കാവോ ആഹ് ആഹ് കേക്കാം കേക്കാം പിന്നെ വെക്കേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു വെക്കേഷൻ
വെക്കേഷൻ വെക്കേഷൻ കൊള്ളായിരുന്നു
എവിടെയെങ്കിലും പോയായിരുന്നോ?
ആഹ് ഞങ്ങളിവിടെ സാംമ്പ്രാണിക്കുടിൽ പോയി.
എങ്ങനെ ഉണ്ടായിര്ന്ന്? ഞങ്ങളുടെ ഫ്രണ്ട്സക്കെ കൂടെ പോണന്ന് പ്ലാൻ ചെയ്തിട്ടിരിക്കായിരുന്നു പക്ഷെ പോവാൻ പറ്റിയില്ല
അഹ് ആഹ് വലിയ ഇതൊന്നുല്ല ഞങ്ങ നമ്മള് റീല് കാണ അത്രയൊന്നുല്ല ന്നാലും കൊള്ളാം നമ്മളിങ്ങനെ ഫാമിലി ആയിട്ട
ആഹ് ഓഹ് കായലിന്റെ നടു ക്കാണോ ഇതുപോലെ നിക്കാനൊക്കെ പറ്റണേ
കായൽൻ്റെ ന്നട്ക്ക് ആദ്യം ഒര്ബോട്ടില് കേറി അപ്പർത് കൊണ്ടോയ് അറ്ക്കും അന്നിട്ട് അവിടെന്ന് വീണ്ടും ബോട്ടില് ബോട്ടില് കയറി കുറേ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണാനുണ്ട് വെള്ളത്തിന്റെ അകത്ത് തന്നെയിരുന്നു അപ്പം അങ്ങനെയൊക്കെ കണ്ടിട്ട് തിരിച്ച് അന്ന് കഴിക്കാം അങ്ങനെയൊക്കെ
ആഹ് ആഹ് കൊള്ളായിരുന്നല്ലേ പിന്നെ വേറെ എവിടെയെങ്കിലൊക്കെ പോയോ? ആഹ് എങ്ങനെ ഉണ്ടായിരുന്നു ചർക്കല്ല് വല്ലോ ഉണ്ടായിരുന്നോ വെള്ളത്തിന്റെ നിക്കാൻ
ഇല്ല ചറക്കലങ്ങും ഇല്ല നമുക്ക് ഈ അരക്കുള്ള വെള്ളം മാത്രമേ ഉള്ളൂ
ആഹ് ആഹ് ആഹ് അപ്പൊ ഇട്ടൊണ്ട് പോയ ഡ്രസ്സൊക്കെ നനഞ്ഞ്കാണല്ലോ
ഓഹ് എന്നിട്ട് അവിടെന്ന് തന്നെ മാറ്റി
അവള് അതിനൊക്കെ സൗകര്യണ്ടല്ലേ?
ആഹ് ഉണ്ട്
ആഹ് ആഹ് ആഹ്
ആഹ
ഓഹ് പിന്നെ ആഹ്
പിന്നെ നിങ്ങളൊരിടം പോയില്ലേ വെക്കേഷന്?
വെക്കേഷന് ഒരിടത്തും അങ്ങനെ പോയില്ല പ്ലാനൊക്കെ ചെയ്തോണ്ട് നിന്ന് അപ്പോഴത്തേക്ക് മഴയും കാര്യങ്ങളൊക്കായി അങ്ങനെ ആഹ് ക്ഷേത്രത്തിലൊക്കെ ഇടക്കിടക്ക് പോവും കെട്ടോ
ആഹ് ആഹ്
പിന്നെ ഞങ്ങളിവിടെ ആം ചെറിയ ഇത് ആറൊക്കെ ഉണ്ട് അങ്ങനെ അത് കാണാമ്പോയ് ഈ വെള്ളോ ആണ് വെള്ളംന്ന് പറയുമ്പോഴത്തേക്ക് ഏഹ് വീട്ടേര് പറയും അങ്ങോട്ട് ഇറങ്ങല്ല് ഇങ്ങോട്ട് ഇറങ്ങല്ല് പക്ഷേ നമ്മള് ഇറങ്ങി കളിക്കൊക്കെ ചെയ്യും നമ്മൾ ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോണത് തന്നെ ആദ്യം നമ്മള് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനല്ലേ ആഹ് നമ്മക്ക് നമ്മുടെ ഒരിതില് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണം അത് കിട്ടാൻ വേണ്ടി നമ്മള് ഇതുപോലെ വെള്ളത്തിലൊക്കെ ഇറങ്ങും
എന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് വീട്ടില് വന്ന് നോക്കുമ്പോ ഒന്നും ഇ്ടപ്പെടൂല്ലാ
ഒന്നും ആഹ് അതെ അതെ ഒന്നും കൊള്ളൂലായിരിക്കും
അവിടെ വച്ച് പെട്ടെന്ന് എടുക്കുമ്പോഴത്തേക്കും ഓഹ് ഇത് കൊള്ളാം അത് കൊള്ള വീട്ടിൽ വന്ന് നോക്കുമ്പോ ഒന്നും കൊള്ളൂല
അതെ അതെ അത അതേനെ എപ്പഴും നടക്ക്ണേ
ഉ
പിന്നെ എടുത്ത അല്ലേന്ന് വിചാരിച്ച് ഒരു സ്റ്റോറി അങ്ങ് ഇടും
അതെ അതെ കൊള്ളൂലായിരിക്കും എന്നാലും കൊള്ളാന്ന് ചിറ്റങ്ങ്
എട്
ഉം ഏഹ്
ഇത് നിന്ന്
ഹൽ എന്തോ
കൊള്ളൂലെങ്കിലും നമ്മൾ നമ്മുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇടുന്ന് സമാധാനത്തിന് വേണ്ടി
ഓഹ് ആഹ് അത് സത്യം സത്യ കൊള്ളൂല്ലെങ്കിൽ നമുക്ക് നമ്മളേങ്കിലും നോക്കി നോക്കിറ്റ് ഇപ്പം നമ്മള് എന്തെങ്കിലും ഇടുമ്പോഴത്തേക്ക് നമുക്ക് കൊള്ളൂലന്നറിയായിരിക്കും അപ്പൊ ആരെങ്കിലും ഒരു ലൈക്ക് തന്ന ഒരു ലൈക്ക് ടയാണെങ്കി നമുക്ക് നീമേ കൊള്ളാല്ലേ
അതെ പിന്നെ നാലാണ അറണ്ടണ്ട് നമ്മള ഇന്ന സ്ഥലത്ത് പോയരുന്നു
ആഹ് അതെ അതെ അതെ എല്ലാരും അങ്ങനെയാണല്ലോ
ഓഹ്
ആഹ് പിന്നെ ഞാൻ അങ്ങനെ വാഗമൺ പോയിട്ടുണ്ട വാഗമൺ അത് കുഞ്ഞമ്മയുടെ കൂടെ പോയിട്ടത് അവിടെ അവിടെ ആഹ് ഇട്ടപറയൂ അങ്ങനെ എന്തോ ഒരു ഒ ഇതുണ്ട് ആഹ് അവിടെ അവിടെ കയറിയില്ല അവിടെ ഇങ്ങനെ നിന്ന് കണ്ടതേ ഉള്ളൂ ഉള്ളൂപിന്നെ ഹ ബോട്ട് ബോട്ട് റൈഡിങ് ഒക്കെ ഉണ്ടായിരുന്നു
ഓഹ് ഞാൻ ഇതുവരെ
വാഗമൺ ആഹ് കൊള്ളം കെട്ടും നല്ല അത് ഇതുപോലെ മലയൊക്കെ കേറിപ്പോണം ആദ്യം നമ്മള ഇവിടെന്നും മറ്റേ ഇടുക്കി തേയില ഉണ്ടല്ലോ ആഹ് അവിടെക്കെ ഇറങ്ങി കുറെേ ഫോട്ടോസ് ഒക്കെ എടു ത്ത് ഫുഡൊക്കെ രാവിലെ കൊണ്ട പോയിഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് മളോട്ട് കേയറുമ്പോഴത്തേക്ക് ചെറിയ തണുപ്പും വെയിലും അതൊക്കെ ഉണ്ട് പിന്നെ ഈ പേരച്ചൂട്ടുണ്ടല്ലോ അതിലൊക്കെ ആൾക്കാര് കേയറണ്ട് എനിക്ക് പേടിയായൊണ്ട് ഞാൻ കയറിയില്ല ആഹ് പേരച്ചുട്ട് പിന്നെ ഈ ഗ്ലാസ് ബ്രിഡ്ജ് അയ്യോ എനിക്ക് പേടി എനിക്ക് പേടി എന്തെന്നാ അതിന്റെ ഇതാട്ടം പൊട്ടി നമ്മൾ വേറെ എവിടെയെങ്കിലും പോയാലോ പിന്നെ അതൊക്കെ അത് അതൊക്കെ ഓർക്കുമ്പോഴേ ടെൻഷൻ ആണ്
ആഹ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ചെയ്യാൻ
ആണല്ലേ ആഹ് ആഹ് അത് നമുക്ക് അതില് വീഡിയോ എടുക്കാം കേട്ടോ വീഡിയോ കൂടെ അവർ വേ വേണന്ന് പറഞ്ഞാൽ ഷൂട്ട് ചെയ്തേക്കുന്നേ അതില് എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും പിന്നെ ഗ്ലാസ്ഫ്രിഡ്ജ് ഉണ്ടായിരുന്നല്ലോ അതിലെന്തോ പണി എന്തോ നടക്കുവായിരുന്നു അങ്ങനെ കേയറാൻ പറ്റിയില്ല
നമ്മുടെ ഇവിടെ വർക്കല ഒരു ബ്രിജ് ഉണ്ട് പക്ഷെ അതില് കേറാൻ
കേറ്റോ
ഹലോ ഇല്ല കേറ്റൂല
ഹലോ കേക്കാം എന്ത്പറ്റി നട പണി നടക്കണ
അവരന്നൊക്കണുള്ള കഴിഞ്ഞിട്ട ഇപ്പ വീടും ആരും കേറ്റുന്നില്ലല്ലോ
ആഹ് ആഹ് ആഹ് അതല്ലേ
ത്തില്ല ആഹ്
ആഹ് ആഹ്
അതൊക്കെ ഭയങ്കര മോശമാണ് ആൾക്കാരെ ആൾക്കാർക്ക് വേണ്ടിട്ടല്ലേ അപ്പൊ പിന്നെ ആൾക്കാര കേറ്റാതെ
അതെതെ
ഉ! ! ! ! !
അതെ
ആഹ്
പിന്നെ വേറെ വേറെങ്ങനെ വേറെ ഒന്നും വരത്തും പോയില്ല?
വേറെ നമ്മളിവിടെ തൃശ്ശൂർൊക്കെ പോയിട്ടുണ്ട്. തൃശ്ശൂർ
ആഹ് ആഹ് ആഹ്
ആ തൃ്ശൂർ മറ്റേ വടക്ക് ക്ഷേത്രത്തിൽ വടക്കനാഥ ക്ഷേത്രത്തില്
ആഹ് അത് ടൂറ് പോയപ്പോ ഞാൻ കണ്ട് വടക്ക്നാഥ ക്ഷേത്രം അവിടെ രണ്ട്ന്ന്ച് ഉം ആഹ് ഒരു റു ആദ്യം ഇതുപോലെ അടുത്തിരിന്ന ടീച്ചറൊക്കെ കാണിച്ചെന്ന് ഇതാണ് വടക്കു നാഥ ക്ഷേത്രം ക്ഷേത്രന്നും അപ്പം ദൂരെന്ന് ഇങ്ങനെ വളഞ്ഞല്ലേ പോവേണ്ട വീണ്ടും ഞാൻ ഇന്നിട്ട് നമ്മൾ ഉറങ് രാത്രിയായിരുന്നു. വീണ്ടും ഉറങ്ങി. ഉറങ്ങി എണിറ്റപം വീണ്ടും ക്ഷേത്രം അടുത്ത് കാണണം. അപ്പഴാണ് മനസ്സിലായത് രണ്ട് ത് ചുറ്റി ചുറ്റിയാണ് കിടക്കണന്ന്. ആഹ് ആഹ്
ആഹ്
അവിടെ പോയിട്ടുണ്ടല്ലേ? എങ്ങനെ കൊള്ളാവോ?
ആ കൊള്ള കേിട്ടന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതായിരുന്നു. അപ്പൊ പിന്നെ അവിടെ കയറിയിട്ട് വന്നു.
ആഹ് ആഹ് ആഹ് അയ്യോ എനിക്ക് പോവാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇവിടെന്ന് വീട്ടിന്ന് വേറെ എല്ലാരും പോയി. ആഹ് തൃശ്ശൂർ ഗുരുവായൂരും ഈ വടക്കനാഥ ടെമ്പിളിലൊക്കെ പോയിട്ടാണ് വന്ന്. പിന്നെ അവർക്ക് പറഞ്ഞു ട്രെയിനില് അതെ അതെ. ട്രെയിനിലാണെങ്കിൽ ഏ സി യാണെങ്കിൽ പിന്നെ കുഴപ്പല്ല. ഞാൻ കാ ഇവിടെ ഈ കൊല്ലൂര് പോയിട്ടുണ്ട്. മൂകാംബിക ക്ഷേത്രത്തില് അപ്പൊ ഇത് ഏ സിയില്ലാണ്ട് പോയേ. അത് കൊഴപ്പല്ലായിരുന്നേ പക്ഷെ ഇവര് പോയത് സ്റ്റീപ്പറിലാണെന്ന്. ട്രെയിനിലെ കാര്യയറിയാലോ? ഏഹ് ടോയ്ലറ്റ് ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കണ്ടിന്യൂസായിട്ട് കുറേ അവർ ഇരിക്കുമ്പോഴത്തേക്ക് ഇപ്പം നമ്മള ഇവിടുന്ന് രാവിലെ കൊല്ലൂർ പോയയാണെങ്കിൽ രാവിലെ ട്രെയിനി കേറി വൈകുന്നേരം വരും. പിറ്റേന്ന് വെളുപ്പാൻ കാലത്താണ് അവിടെ എത്തിയത്. അപ്പം വാഷ്റൂമൊക്കെ യൂസ് ചെയ്യും. അത്യാവശ്യം ഒക്കെ വരും. പക്ഷെ ഒരു വൃ ത്തിയു ല്ല. ഫുഡ് ഒക്കെ കഴി ട്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്കേ അങ്ങനെയാണ്. നമ്മള് ഫുഡ് കൊണ്ടു പോയാ പിന്നെയും കുഴപ്പ ഇല്ല. പക്ഷെ മേടിച്ചു കഴിക്കുന്നത് അതിനൊക്കാളും അതെ അതെ ഒരു വൃ പിന്നെ എ സി ആവുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലീനിങ് ചെയ്യാനൊക്കെ ആൾക്കാാര് വരും. കേട്ടോ എ സില്ലേ പക്ഷെ സ്ലീപ്പറിലാണേ ക്യോ കഴിച്ചതും എല്ലാം അവടെ കെടക്കും. മ് പിന്നെ ഇത് ഉണ്ടാക്കുന്ന സ്ഥലവും വൃത്തിയില്ല. ഉം ഉം സ്ലിപ്പറ് സ്ലീപ്പറിലാണ? ആഹ് ആഹ് ആഹ് ആ ഹ് ആഹ്
അ എന്നാലും കൊണ്ടു പോകുന്നത് കഴിക്കാനും തോന്നൂല.
അതെ അതെല്ലെ നമ്മള് ഇവിടെ ആലപ്പുഴ പോവേ പള്ളിൽ പോവും. അപ്പോഴത്തേക്കും രാവിലെ ചിലപ്പോ ഫുഡ് കൊണ്ടു പോകും. ഇല്ലെങ്കിൽ രാവിലെ കഴിച്ചിട്ട് ഒരു ഇവിടുന്ന് ഒരു നാലര നാലേ മുക്കാൽ അഞ്ചു മണി വരെ ട്രെയിൻ കേറി യാലും അവടെ ഒരു ഏഴര ഏ ഏഴര എട്ട് മണിയൊക്കെ ആകുമ്പോ എത്തും. അവിടെ ഇറങ്ങി ഇവിടെ സ്റ്റായ് തെൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ എന്തെങ്കിലും കഴിച്ചിട്ടാണ് പിന്നെ പോണത്.
ആഹ് ആഹ് ഞാനും പോയിട്ടുണ്ട് ആലപ്പുഴ പള്ളിയില് ആഹ്
ആഹ് ആഹ് ആഹ് അതെ വേറൊരു വൈബാണ് അവിടെ പോകുമ്പഴ് ത്തേക്ക് മനസ്സിന് ഒരു സമാദാനം ആഹ് അതെ അതെ അവിടെത്തന്നെ ഞാന് ഞാൻ രണ്ട് മൂന്ന് വട്ടം പോയിട്ടുണ്ട് ഞാൻ മൂന്നു വട്ടം പോയിട്ടുണ്ട് കേട്ടോ
ആഹ് ആഹ്
അയ്യോ അവിടെ നമ്മള് നമ്മുടെ വെഷമൊക്കെ അങ്ങ് മാറും
ആഹ് മനസ്സൊരു റിലാക്സാവും
തന്ന തന്നെ തന്നെ
ഉ
അങ്ങനെ അങ്ങനെ പോയിട്ടുണ്ട് അയ്യോ പിന്നെ ഒരു പ്രാവശ്യം ഇങ്ങനെ പള്ളീ പോയിട്ട് തിരിച്ചു വന്ന തിരിച്ചു വന്നപ്പം ട്രെയിനി നമുക്ക് ലേ ഡിലേ നല്ല ഡിലേ ആയി വന്നില്ല അപ്പഴത്തേക്ക് നമ്മള് ബസ്സില് കേറി എന്റെ പൊന്നോ ഓരോ ബസ് സ്റ്റോപ്പില് സ്റ്റോ സ്റ്റാൻഡിലും എറങ്ങിയിട്ടല്ലേ വരണത് ഭയങ്കര അപ്പൂ ലോങ് ഡ്രൈവ് ഒന്നും ബസ്സിൽ പോവാതിരിക്കണണേണ് നല്ലത്
ആഹ് ആഹ് ഞങ്ങള് ബസില് പോവത്തില്ല ബസ്സില് പോവുന്നെങ്കിൽ ബുക്ക് ചെയ്ത് പോണം
അതേലെ നമുക്ക് അന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഫാസ്റ്റ് ബസ്സ് ആര്ന്നെങ്കിൽ അപ്പോ നടുവൊക്കെ അങ്ങ് പോയി
കെ എസ് ആർ ടി സി ബസ്സിലാരുന്നോ?
ഓ കെ എസ് ആർ ടി സി ബസ്സില്
ഞങ്ങള് അന്ന് ആലപ്പുഴ ആഹ് ഞങ്ങളും അന്ന് ആല പ്പുഴ പോയിട്ട് വന്നപ്പഴത്തേനും അന്നും ട്രെയിൻ ഡിലേ ആയിര്ന്നു ഇതുപോലെ പക്ഷെ ഞങ്ങള് അവിടെ ഇരുന്നു
ഉം
ആഹ് എന്നിട്ട് ആ ട്രെയിൻ വന്നപ്പോൾ കേറി വന്നു
ആഹ് ആഹ്
ഉം